ഹലോ
ആ കേൾക്കാൻ പറ്റുന്നുണ്ടോ
ഓക്കെ
ആ ഓ
എന്താ ങ്ങളെ വർത്താനൊക്കെ
കുഴപ്പല്ല ഹലോ
ഹലോ
ഹലോ പറഞ്ഞോ
ആ എന്തെങ്ങളെ വർത്താനം
ആ കൃഷി കൃഷിയെ കുറ്റി പറയാ പറ്റി പറയാം
ഓക്കെ ങ്ങൾക്ക് ചെടികളൊ അധികം ഇഷ്ടപ്പെട്ട ആളാണോ
അതെ ചെറിയ ചെടികൾക്ക് ഇഷ്ടമാണ് ചെടികൾ നടാറുണ്ട്
ഓ വീട്ടില് ചെടൊക്കെ ഉണ്ടോ എങ്ങനെയാണ്
ആ ഒരുമാരിൊക്കെ ഉണ്ട് ഇപ്പം കൊറച്ച്‌വേറെ അല്ലാതെ പോയി മഴയായോണ്ടേ
ആഹ
ആ അല്ലാതൊക്കെ അങ്ങ്പോയി ഉ
എഎത്ര തരം ചെടികൾ ഉണ്ടാവും വീട്ടില്
ആഹ ഒരുമാര് എക്ക് പൂ പൂവുള്ള ചെടികള ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇലച്ചെടികൾ അവിടെ ഏറ്റവും കൂടുതലൽ ഉ ണ്ട്പൂ പൂ ഉണ്ടാവകുന്ന ചെടികളൊക്കെ അങ്ങ് പോയി
ഓഹ് എനിക്കും പൂവുണ്ടായ ചെടിനോടാണ് എനിക്കും ചെ പൂവുള്ള ചെടിനോടാണ് ഇഷ്ടം
ആഹ് റോസ ഒക്കെയുണ്ട്
റോസ എത്ര അയിറ്റണ്ട്
രണ്ട് മൂന്നയിറ്റം ഉണ്ട്
ആഹ് വാങ്ങി വെക്കണതാണോ അല്ല
ഒന്ന് വാങ്ങി വെ ഉച്ചക്ക് തന്നു മറ്റേ രണ്ടെണ്ണം സാധ
ആഹ് സാധ റോസിനെ അങ്ങനെ പിന്നെ പോപ്പി അങ്ങനത്തെ ചെടികളൊക്കെണ്ടോ
എന്താ
പോപ്പിച്ചെടിയോക്കെ ഉണ്ടോ അങ്
നേരത്തെ ഈ ഇല്ലെ പത്തുമണി പോലത്തെ ചെടി ഇല്ലിയോ അതായിരുന്നു കൂടുതലുള്ളത് അതായിരുന്നു പക്ഷെ അത് നല്ലതല്ലേ കാണാന് ഈ മഴയ ആയി കഴിഞ്ഞപ്പഅങ്ങ് മൊത്തം അങ്ങ്പോയി വേറെ രീതിയായി
അയ്ന് മഴകൊള്ളാത്ത സ്ഥലത്ത് വച്ചാ പോരെ
പറ്റിയില്ല അത്
ഉം ഉ മഴ വ കൊള്ളത്തസ്ഥലത്ത് വെ- സൂര്യപ്രകാ- പ്രകാശം തട്ട്ണസ്ഥലത്ത് വെച്ചാൽ അത് നല്ല - നലോണം പുവ് ഇടും സൂര്യപ്രകാശം തട്ട്ണ സ്ഥല- സ്ഥലത്ത് വെച്ചാൽ മതി പിന്നെ- കൃഷിനോടൊക്കെ ഒരു- ഇഷ്ടപ്പെട്ടാണോ എങ്ങനെയാണ് തൈ നടാറുണ്ട്
ചെടികളു നടും അത് എന്ന് കേട്ടല്ലോ കായക്കുന്നത് ഭയങ്കര ഇഷ്ടമാണല്ലോ നമ്മുക്ക് കായ്ക്കുന്നതും പൂക്കുന്നതും കാണുന്നത് ഭയങ്കര ഇഷ്ടമാണല്ലോ ഉണ്ടാവുന്നക്കെ അതുകൊണ്ട് നമ്മള ഉണ്ടാക്കക്ക്
ഉം പിന്ന വീട്ടില്
ഇപ്പൊ അങ്ങനെ ങ്ങ അന്ന് ഇപ്പ ഇവിടെ കൃഷി അങ്ങനെ അധിക ഇല്ല പന്നിയുണ്ട് ഇഷ്ടം പോലെ അ ഓണ്ട് ഇപ്പങ്ങനെ താ അങ്ങനെ ചെടികളൊന്നും ചേന ചാമ്പ് ചേന ചേമ്പ് ഒന്നും നടാൻ പറ്റത്തില്ല. ഉം നശിപ്പിക്കുവാ കൂടുതലായിട്ടും നശിപ്പിക്കുവാ അത്. ഉം. ഇപ്പൊ ഇവിടോക്കെയാണ് ഇപ്പം ഇപ്പൊ നമുക്ക് അടുത്ത ഓണം അല്ലേ വരാം പോന്നെ. അതുകൊണ്ടിപ്പം ഈ ഞങ്ങ ഇവിടൊക്കെ ആണെങ്കി പന്നി വരത്തില്ലാന്ന് പറയുന്നത് ബന്ധിയില്ല നമ്മള അത്തപ്പൂക്ക ഇടാൻ ബെന്ധി ഉപയോഗിക്കത്തില്ലേ ബെന്ധി ബെന്ധി ചെടി അത് അത് നാണ് ഇപ്പം കൃഷി ഭവനിൽ നിന്ന് വാങ്ങിച് ഇപ്പ നടുവപ്പ എല്ലാരും.
ആഹ്.
അതിന്റെ അതിന്റെ അതിന്റെ തോട്ടം തുടങ്ങിയേക്കോ ഞങ്ങളോട്. ഇ കൂടുതൽ അപ്പം ഇനി ര രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴത്തേ നമുക്ക് ഓണമാവു അല്ലേ? ഓണം ആവുമ്പോ ഇറ അപ്പ അത് ചെയ്താ ചെയ്യാതെ നമ്മുടെ ഇവിടെ തന്നെ ഇപ്പഴേ അതിന് മുമ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഓർഡർ വന്നു തുടങ്ങി ഇവിടെ.
അങ്ങനെയൊക്കെയാല്ലേ.
ചെയ്യാൻ ആതാ കാറുണ്ട്. ഉം
അത്ങ്ങളെ വീടിന്റെടു ത്തില്ലാൾക്കാരാണോ
ആ വീ ആ വീടിനടുത്ത് വീടിനടുത്ത് വീടിനടുത്ത് ഒരു കണ്ടം എടുത്തിട്ട് ചെയ്യുവാ
ഓൺലൈനൊക്കായിട്ട് എങ്ങനെയാണ്
അല്ല ഇപ്പ ഇങ്ങനെ ഒണ്ടല്ലോ അയൽക്കൂട്ടത്തിലേ ഇതുണ്ടല്ലോ സ്വയം തൊഴി ലിന്ന് പറയുന്നേ അപ്പൊ അത് നമ്മള് അഹ് ഇ ആഹ് അയൽക്കൂട്ടത്തില് വേണല്ലോ ഇപ്പൊ എല്ലാം ഒരാ ഓരോ അയൽ കൊടുത്ത് ഇത്ര പേരെങ്കിലും വേണമെന്നും ഒണ്ടല്ലോ
ആഹ് ങ്ങെട കുടുംബശ്രീ ഉണ്ട്
ആഹ് ഉണ്ട് ഉണ്ട്
എന്തായാലും പ്രസിഡന്റ് സെക്രട്ടറി എന്തേലും ആണോ
ഒന്നും അല്ല സാദാ ഒര അംഗം പോലെ പോന്നു
വീട്ടിലര് ണ്ട് ഭക്ഷണക്കെ കഴിച്ചോ
ഈ എല്ലാ നമ്മള എല്ലാ കൃഷി എടുക്കും പക്ഷെ ബെന്ന്ദി കൃഷി ചെയ്യുമ്പോ അതിന്റെ ആ സ്മെല്ണ്ട് ഇലയുടെ സ്മെല്ല് കാരണം പന്നിയൊന്നും അടുക്കത്തില്ലെന്നാ പറയുന്നേ അറിയില്ല എന്താന്ന് എന്നാ ചെയ്തു നോക്കാം എന്ന് പ്രതീക്ഷിച്ച് ഞങ്ങളുടെ ഏരിയ മൊത്തം ആ പന്നി ഉള്ളോണ്ട് പക്ഷെ എല്ലാവരും പറഞ്ഞ ഇതിന്റെ സ്മെല് അടിച്ച് കഴിഞ്ഞാൽ പന്നി ഒന്നും വേ തിലാന്ന് അതുകൊണ്ട് പറഞ്ഞുകഴിഞ്ഞ കാര്യം നോ കാമ എ
പന്നി വരൂല അങ്ങനെ ആയല്
ആഹ് ഇല്ല ഇല്ല അനെ മെസ്സ് സ്മെല് ആ വന്നാ പല്ലി ഏ പന്നി വരുത്തില്ലെന്നാ പറയുന്ന അതിന്റെ സ്മെല് കാരണം പലയിടത്തും നടത്തി നട്ടിട്ടുള്ളവര് പറഞ്ഞ കാര്യമ ഇത് അപ്പൊ അങ്ങോട്ടു നോക്കാന്ന് വിചാരിച്ചു
അങ്ങനെ കാര്യല്ലേ അ
ആ പക്ഷേ തൈയ്ക്ക് വേ വേല അട്ടോ അതാ മൂന്ന് രൂപ ഒരു തൈ ഒക്ക് മൂന്നര വെച്ചാങ്ങാണ്ട വിക്കുന്നേ
ആ അങ്ങനൊക്കെ ഉണ്ടല്ലേ അള്ള
കൃഷിഭവാനിനു വാങ്ങിക്കണം നമ്മൾ പോയി
ഉം പിന്നെ അധികം കൃഷി ചെയ്യണം എന്താണ് ഏതാണെന്നു നോക്കട്ട്
ഇപ്പ അധികാം അങ്ങനെ ഒന്നും ഇപ്പ ഒന്നും ഇല്ല ഉണ്ടായിരുന്നു കഴിഞ്ഞ ഇടക്ക് ഉണ്ടായിരുന്നോ അല്ല നമ്മള് നമ്മള് ഒരുമാതിരി എല്ലാം നല്ല രീതി ആയിക്കഴിയുമ്പം നമ്മൾ ഓരോ ചി ചീനി ആകുന്ന ഇതാവുന്നുണ്ടല്ലോ ആ സമയം ആവുമ്പ മത്തേക്ക് മരച്ചീനിയൊക്കെ വന്ന് നശിപ്പിക്കും മൊത്തം മാ കുഴിച്ച് മതിയാങ് ഇടും
ആ
അണ്ട് പായകാരശല്യ അങ്ങനെ ആരിപ്പ ഇവിടങ്ങളും ആരു അങ്ങനെ കൃഷി ഇറക്കുന്നർ അങ്ങനെ ആരു ഇല്ല
ഉം പിന്നെ ഡബ്ബർ അങ്ങനത്തെ എന്തൊക്കെ ഉണ്ട ഡബ്ബർ മഹാ
ആഹ് ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് ആഹ് അതിന് വിലക്കുറവൊക്കെ ടെ അങ്ങനെ ആദ്യം അങ്ങനെ പണ്ടത്തെ അത്ര റബർ എല്ലാം എല്ലാരും അങ്ങ് ട്ടിക്കളയ്യല്ല്യോ ഉ അങ്ങനൊന്നും ഇല്ല ആല്ല ഷീറ്റന് വിലയില്ലാത്തോണ്ട് അങ്ങനെ അധികം പണ്ടത്തെ അത്ര റബ്ബറന്നും ഇല്ല ഇപ്പ എങ്ങും വെക്കുന്നര് അത്ര വെക്കുന്നുല്ല നേരത്തെ പണ്ട് വെട്ടി കഴിഞ്ഞു പിന്നെ അത് തന്നെ റബ്ബർ തന്നെ വെക്കൂല്ലേ ചെയ്യുന്ന എല്ലാരും ഇപ്പൊ അങ്ങനേം ചെയ്യുന്ന ഇല്ല ആൾക്കാര് പിന്നെ അത് തരിശായി കിടക്കുന്നു അല്ലെങ്ക അത് ക്കും വീട് വെക്കുന്നു അങ്ങനൊക്കെയുള്ള കാര്യങ്ങളല്ലേ ഉള്ളൂ
ആഹ് അപ്പ അധികം കുറച്ച് സ്ഥല അത് ചെറിയ വീട് വലിയ വീട് അങ്ങനെയാണല്ലോ ഇപ്പം നട പോണത് അധികം ആൾക്കാരും മരങ്ങളൊക്കെ നഷ്ട നശിപ്പിച്ച് അങ്ങ കടക്കല്ലേ പിന്നെന്താ ഉം നാളെ പെരുന്നാളൊക്കെല്ലേ ല്ലേ ഞങ്ങള് ഡ്രസ്സൊക്കെ എടുത്തോ?
ഞങ്ങക്ക് അങ്ങനെ പെരുന്നാളില്ല
ആ പെരുന്നാളുംല്ലേ ഉ
ഇല്ല
ഓ പിന്നെ എന്താ ഫുണ്ടൊക്കെ ആയോ ഫുണ്ടൊക്കെ കഴി
ആഹ് ആഹ് ജോലിയൊക്കെ നേരത്തെ കഴിയും
നിങ്ങക്ക് എത്ര പിള്ളേര് നിങ്ങക്ക് എ ക്ക് പിള്ള പിള്ളാ
ഒൻഒൻ ഒ ഒരാള് ഒരാള് ഒരാള്
ആഹ് നിങ്ങളെ വീട്ടിലാരൊക്കെയുണ്ട്
അമ്മ അച്ഛൻ ഹസ്ബൻഡ് കുഞ്ഞ്
മ്ഹ് അത്ര ഉള്ളൂ വേറെ ആരു ഇല്ലല്ലേ നിങ്ങളെ അടുത്തേക്ക് എന്നെ മാര്യേജ് കഴിച്ച് വിട്ട ഇത്
ആ ഇവിടത്തേക്ക് വന്ന ഉം
പിന്നെ പിന്നെ എന്താണ് അധികം ഇഷ്ടം
കേട്ടില്ലെന്താ
നിങ്ങക്ക് ചിക്കനാണോ ബീഫോ മട്ടനോ എന്താ അധികം ഇഷ്ടം ചോയിക്കാ
ചിക്കൻ ചിക്കനാണോ കൂടുതൽ കഴിക്കുന്നേ
അതെന്താ അല്ല ആരോട് ചോദിക്കാ ചോദിച്ചാലും ചിക്കനാണ് അധിക ഇഷ്ടം എന്താ അതിന് കാരണം
അതറിയില്ല അപ്പ ചിക്കൻ ആണ് ബീഫ് അങ്ങനെ വലുതായിട്ട് കഴിക്കാറില്ല ചിക്കൻ ആഹ് കഴിക്കും
ഉം അങ്ങനെയൊക്കെല്ലേ
മീനോട്
മീനും കയിക്കൂല്ലേ എങ്ങനെയാണ് മ് മ് പിന്നെന്താ ചിക്കൻ എന്താക്ക അധികം ചിക്കൻ എന്താ ചെയ്യാറ്
ചിക്കൻകറി എല്ലാം ചിക്കൻ വറക്കും റോസ്റ്റ് ‌റ്റ് പോലെ ചെയ്യും
ആ അങ്ങനെ റോസ്റ്റ് പോലെ എങ്ങനെ ചെയ്യാ
റോസ്റ്റ് ചെയ്യുന്നത് വെച്ചാ നമ്മള് ചിക്കന് അകത്താണെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ആഹ് പിന്നെ മസാലകളെല്ലാം ഇടത്തില്ലേ
ആം
അത് ഇട്ട് കുക്കറിൽ രണ്ട് മൂന്ന്‌ വെ യിക്കുന്നു
ഉം ഇട്ട് പൊരിക്കുക പൊരിച്ച്
പിന്നെ ഉള്ളി ഉള്ളി അങ്ങനെയല്ല ചെയ്യുന്നത് പിന്നെ ഞാ എന്തുവാ ഈ എന്തവാ ആ ഇത് വെന്ത് കഴിയുമ്പോ ഒരു ഒരു വിസിലെ അടിക്കത്തുള്ളൂ കുക്കറിൽ നമ്മള്
അതുക്കുള്ളില് ചിക്കൻ വേവുവോ
ഏ ചി ഒരു ഒരു വിസൽ വേവും പിന്നെ അത് നമുക്ക്- അന്ന് തന്നെ വിസ് വിസില് കളഞ്ഞിട്ട്- നമ്മള് ഒരു വലൃ നല്ല കട് ട്ടിയുള്ളചീഞ്ചട്ടി എടുത്തിട്ടേ- എ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളിത് തട് ഈ മ ഇതിനെ തട്ടുക
ആ ഈ ചിക്ക് ചിക്കനായിട്ട് തട്ടാ
ആ ചിക്കൻ തട്ടാ ആ വെള്ളത്തോടെ അമ്മ ആ പ്പംഅഞ്ച് വെള്ളം കാണുവല്ലോർ- ഓൾറെഡി ഒത്തിരി വെള്ളം കാണു
ആ
ങ്ങനെ വരണ്ട് വഴണ്ട് വഴണ്ട്
ഒരു വരട്ടായി മാറുംല്ലേ-?
കഴിഞ്ഞിട്ട് നമ്മളാ ആ ഉള്ളി ഇട്ടാ മതി
ആ ആഹ് ഞാ ഞാ ഞങ്ങടെ പണിയക്കെ വെളിച്ചെണ്ണയില് ളളളി വാട്ടീട്ട്
ആങ്ങനെ ചെയ്യാ അങ്ങെന ഇപ്പെ അങ്ങനെ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ച്ച് തോന്നല് ഇതാണ് ഇപ്പ രസം ഇതാകുമ്പോ അതികംജോലിയില്ല എളുപ്പം മറ്റേ ചിക്കൻ വ ഉള്ളി ഉള്ളി ഇഞ്ചിയ ഒക്കെ വഴറ്റ് ആ ചെയ്യുന്നത് വേറെ രീതിയാകും
ആഹ
അതിന് സമയം പോവും
നിങ്ങളെ കൊച്ചിന് എത്ര ആയിട്ടുണ്ട്
ഏ
കൊച്ചിന് എത്ര വയസായിട്ടുണ്ട് ആ
ആ പ പതിനൊന്ന്
ആ പിന്നെ കൊച്ചുണ്ടായിണ്ടാവുല ല്ലേ
ഇല്ല ഇല്ല
ആ പിന്നെ ഹസ്ബന്റിന് എന്താ ജോലി
നാട്ടി തന്നെയാ അവിടെ എത്ര അവിട അവിടെ ആരൊക്കെയുണ്ട് വീട്ടില്
ഇവിടെ ഉമ്മ അനിയന് ഞാന് ഇ തന്നെഉള്ളു എന്റെ മാരേജ് ആണ് ആ ജൂൺ ആറാം തീ മാരേജ് കഴിഞ്ഞിട്ടില്ല
ഇല്ല ആ നോക്കുന്നുണ്ടോ
ഏ
നോക്കുന്നുണ്ടോ
ആ മാരേജ് അടുത്ത മാസം ആറാം തീയാണ് എന്നാ ശരിയട്ടാ ഞാൻ കോള് കട്ടാക്കാണ്
ആ ശരി